ഹലോ ആ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
സുഖാണോ
ആഹ് സുഖം അവിടെയോ
ആഹ് സുഖവാ മഴയൊക്കെ ഉണ്ടോ
അയ്യോ എന്തൊരു മഴയാന്ന് വെച്ചാ പറയണ്ട നല്ല മഴയാ അങ്ങോട്ടോ
ആഹ് ഇവിടെ മഴയാ
അതേലേ ആഹ് ആഹ് എന്താ പരു
കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോആഹ്
ആ കുക്കിംഗ് രാവിലെത്തെ എല്ലാം ഏകദേശം കഴിഞ്ഞ് ഇനി വൈുന്നേരത്തേക്ക് ഉള്ളതാക്കിയാ മതിഅതെ ആരും ഇല്ല കൊച്ച് സ്കൂളിൽ പോയി പിന്നെല്ലാരും ഓരോരോ വഴിക്കക്കൊക്കെ പോയി.
ആഹ്
അവിടെയോ
ആ ഇവിടെ കുക്കിങ്ങോക്കെ കഴിഞ്ഞ് ബാക്കിയെല്ലാം കഴിഞ്ഞെനിയിപ്പം തുണി വാഷ് ചെയ്യണുണ്ട് ഇനി അത് വാഷ് ചെയ്യണം രാവിലെ വാഷെയ്യാ നടന്നില്ല മഴയായൊണ്ട്
ആഹ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി അലക്കി കല്ലില്ലിട്ടലക്കിയില്ല വാഷിംഗ് മെഷീനൽ ഇട്ടിട്ട് ഉണ ക്കിയിട്ട് കൊണ്ടോയി വിരിച്ചിട്ടു ഇപ്പം
ആഹ്
മഴ കാരണം അലക്കലിന്റെ അങ്ങോട്ടേക്ക് പിന്നെ നനയുവേ അപ്പൊ അവിടെ നിന്ന് പനി പിടിപ്പിക്കണ്ടല്ലോന്ന് വിചാരിച്ച്.
ആഹ് ബ്രേക്ക്ഫാസ്‌റ്റോക്കെ കഴിച്ചോ
ആ ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചിനെ മോളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോ കാ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ അലക്കുമ്പർക്കും ആ ഒരു പണിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നടന്നു.
ആഹ്
പിന്നെ കൊച്ചൊറങ്ങിയിട്ടില്ലേനു ഉറങ്ങിട്ട് വേണം ഓരോരോ കൊറച്ച് പണിയും കൂടെ ഉണ്ട്
ആഹ് കൊച്ചുകൊച്ചാനോ
ആഹ് ചെറിയ കൊച്ച ഒരു വയസ്സായിട്ടില്ല
ആഹ് ആഹ്
അന്നേരം അവനയും കൊണ്ടിങ്ങനെ നടക്കുവായിരുന്നു
ആഹ്
എന്താ ഉച്ചത്തേക്ക് സ്പെഷ്യല്
മീൻകറി പയറ്തോരൻ മോര്
അതേല്ലെ ആഹ് നമ്മക്ക് ഇന്നിതിലെ മീൻ വന്നിട്ടില്ല
ആഹ്
ഞങ്ങള് ഉണക്കമീൻ വെച്ചഡ്ജസ്റ്റ് ചെയ്തു സാമ്പാറും വെച്ചു
ഉം
അവിടെ മീൻ എന്താ കിട്ടത്തില്ലേ
മീനിന്നിപ്പോ ഇന്നെന്താന്ന് അറിയത്തില്ല ഇന്ന് മീൻ വന്നിട്ടില്ല രാവിലെ ഞങ്ങ എണീക്കുന്നേനുമ്പ് ഒരു മീൻകാരനീ ബൈക്കിൽ കൊണ്ട് വന്നൊരാള്
ആഹ്
പോന്ന ഒച്ചാകേട്ടു പക്ഷെ അവരുടെ അടുത്തൊന്നും നമുക്ക് പറ്റിയ നല്ല മീനൊ ഒന്നും മീനൊന്നും ഉണ്ടാവില്ല ചെലപ്പോ വെല്ല മത്തിയോ ചെലപ്പൊ പൊട്ടിയതോ ചീഞ്ഞതോ അങ്ങനെയൊക്കെ ആയിട്ടൊണ്ടാവൊള്ളൂ
ഓഹ് മഴയായോണ്ടായിരിക്കും
ആഹ് മഴയാണ് ഇപ്പം മീൻ കൊറവല്ലേ
ഉം
പിന്നെ മാർക്കറ്റി പോണെ ഞങ്ങക്കിവിടുന്ന് കൊറച്ച് ടാ ടൗണിലോട്ട് പോണെങ്കി കൊറച്ച് ദൂരോണ്ട്
ദൂരോണ്ട് ആഹ്
ദൂരോണ്ട് അപ്പ പിന്നെ ഇന്ന് മീനൊന്നും കിട്ടിയില്ല ഇപ്പൊ കൊറേ ദൂസായിട്ട് ഈ ആഴ്ച മൊത്തായിട്ട് ഇതിലെ മീനൊക്കെ കൊറവാ
ആഹ്
പിന്നെ ടൗണി പോയ മാർക്കറ്റീന്നെന്തെങ്കിലും മീൻ മേടിക്കുന്നല്ലാണ്ട്
ഉം
അല്ലാണ്ടൊന്നും കിട്ടുന്നില്ല അവിടടുത്ത് കൂടെ മീൻ വരുവോ അല്ലേ മാർക്കറ്റി പോവോ
ഇല്ല ഞങ്ങടിവിടെ മീൻ വെരും
അതേല്ലെ ആഹ് ആഹ്
ഉം
എല്ലാ ദിവസോം വര്വോ
ആഹ് വെരും വെരും
അതേല്ലെ ആഹ് ആഹ് വീട്ടില് തന്നെ ഇരിപ്പാണോ ഏഹ് എവിടേം പോക്കൊന്നുംല്ലേ
ആഹ് എവിടേം പോക്കില്ലാ ഉം ഞാ ആഹ്
ഒറ്റക്കേ ഒള്ളോ വീട്ടിലുള്ള എല്ലാരും എന്ത്‌യേ
അമ്മ ജോലിക്ക് പോയി പിന്നെ അച്ഛനൊണ്ട് ഉം
നല്ല മഴയാണോ അങ്ങോട്ട്
ആഹ് ഇപ്പം തോര്ന്നു മുമ്പേ വരെ മഴയുണ്ടാര്ന്ന്
അതെല്ലേ ആഹ് ഇങ്ങോട്ട് ഇതുവരെ തോർന്നിട്ടില്ല രാവിലെ ഒരു ചെറിയൊരു വെയില് കണ്ടേ പിന്നെ ജഗം പോകാൻ മഴയാ എറങ്ങാനും പറ്റില്ല തണുപ്പും
ആഹ്
ഭയങ്കരം ഒരു കാലാവസ്ഥ മഴയില്ലാത്തപ്പോ നമ്മള് പറയും അയ്യോ മഴ പെയ്താ മതിയാരുന്നു ചൂട് താങ്ങാനാവുന്നില്ലാന്ന്
ആഹ് ശെരിയാ
ഇപ്പം മഴയോ മഴ പിന്നെന്തക്ക്യാ വിശേഷം
പിന്നേ ഒന്നുവില്ല്യ
ആഹ് ചെടികളൊക്കെ നട്ടിട്ട്ണ്ട് ഇപ്പം മഴ പെയ്തിട്ടെല്ലാം നാശായി തൊടങ്ങി
ആഹ് ചെടികളക്കെ പൻ ഇതായി
അഹ് അഹ് ഇതായിപ്പോയി എല്ലാം പിന്നെ മഴ ഇങ്ങനെ ചാ ചാറ്ന്നോണ്ട്
ഉം
കഴിഞ്ഞൂസൊക്കെ കൊറച്ച് കൊണ്ട് നട്ടാരുന്നു അടുത്തൊരു വീട്ടിന്ന് കിട്ടിയപ്പം അന്നേരം അത് എല്ലാം നാശായി പോവ.
മഴയായോണ്ട് ഇപ്പൊ ഒന്നും നടാൻ പോലും പറ്റത്തില്ല.
ആ അതെ. ഇപ്പൊ എന്താപ്പ ചെയ്യാ ചെടിയൊക്കെ ഇനി മാറ്റി വെക്ക്വായും ചെയ്യണം. അയ്നുള്ളൊരു സ്പേയ്സ് കിട്ടീട്ടും ഇല്ല.
ഉം
ഇത്രേ കൊണ്ടു നടന്നിട്ട് ചെടി ഭയങ്കര കൊതിയായിരുന്നു വീട്ടിലിങ്ങനെ ഇരിക്കാൻ തൊടങ്ങിയ ഇപ്പൊ രണ്ടാമത്തെ ഡെലിവറി കഴഞ്ഞിരിക്കാൻ തൊടങ്ങിയപ്പൊ.
ആഹ്
കോതി ചെടികളൊക്കെ നട്ട് വളർത്തണംന്ന്. എന്നൊക്കെ ഒരു കൊതി തോന്നിയിട്ട് ഇതാക്കി. കൊറേ ടൗണീന്നൊക്കെ ഇങ്ങെനെ പോകുമ്പോങ്ങനെ വണ്ടീകൂടെ ഒക്കെ ചെലപ്പം കൊടുക്കുന്നത് കാണ അന്നേരം അങ്ങനെ മേടി പിന്നെ അല്ലെങ്കില് അടുത്ത വീട്ടിൽന്നൊക്കെ പോയിട്ട് കൊമ്പൊക്കെ എടു പിന്നെ എന്റെ സ്വന്തം വീട്ടി പോകുമ്പൊ അവിടെ ഇണ്ട് ചെടി ഇണ്ട് അത്യാവശ്യം.
ആഹ്
അപ്പൊ അങ്ങനെ വീട്ടീന്നൊക്കെ മേടിക്കും. അവിടെ ഇണ്ടോ ചെടിയൊക്കെ.
ആ ഉണ്ട് ഉണ്ട്.
ഉണ്ടല്ലെ ആഹ്
കുഞ്ഞ് വെകള വാന്നോ.
എന്തോ.
കുഞ്ഞ് ബഹളമാണൊ.
ഇല്ല. അത് ഞാന് നിലത്ത് ഇരുത്ത്യേക്കുവാർന്നു. ഇപ്പോ ഞാനവിട്ന്ന് എടുത്തോണ്ട് വന്നതാ.
ആഹ്.
ഉം ഞാൻ പൊറത്തോട്ട് എറങ്ങി വന്നപ്പം കൊച്ചിനെ ഇങ്ങ് എടുത്തോണ്ട് വന്നേ.
ആഹ്.
ന്ന ഡെസ്പാൻ ഉണ്ടാരുന്നു. അപ്പൊ അവരെ ഡെസ്പാൻ എടുക്കാൻ വേണ്ടി അവ അയ്നുള്ള കളിയായിരുന്നു.
ആഹ്.
അപ്പൊ പിന്നെ വേറൊരു കുപ്പി എടുത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുത്തി. എന്തായിരുന്നു രാവിലെ ഫുഡ്?
കൊ കൊരക്കട്ട.
ആഹ് മധുരോ ഉള്ളേ.
ആഹ്.
ആ നമ്മളെവെടെ വൈന്നേരങ്ങളിലൊക്കെ അത്ണ്ടാക്കും.
ആഹ് ഞങ്ങള് ഇവിടെ രാവിലെ ഉണ്ടാക്കുന്നെ.
അതെലേ ആ.
ഉം അവിടെ ഇതിന് കൊരക്കട്ടേന്നല്ലെ പറയുന്നെ?
ആ കൊൽക്കട്ടന്ന് തന്നെ പറയുന്നത്. നമ്മളെ വൈന്നേരം നാല് മണിക്കടിയായിട്ട്.
ഉം
അങ്ങനെ ഉണ്ടാക്കും.
ആഹ്.
ബെൽ എന്താ ഇടുന്നെ ശർക്കരയോ?
ആഹ് ശക്കരേടും അല്ലെങ്കി പഞ്ചസാര ഇടും.
ഞങ്ങളെ ഇവിടെ ശർക്കര ഇടലില്ല പിന്നെ പഞ്ചസാരേ ഇടൊള്ളൂ.
ആഹ്.
ഏ ഇപ്പ കൊറേ ഉണ്ടാക്കിയിട്ടെടക്ക്‌ ങ്ങനെ തോന്നുമ്പ രിക്കുമ്പ ഇനിയിപ്പോ ഓരോ ന്നിനീ സ്കൂള് വിട്ട് കൊച്ച് സ്കൂൾ മൂത്ത കുട്ടി സ്കൂളി പോകുന്നുണ്ടേ.
ആഹ്.
കൊച്ച് വരുമ്പത്തേക്കിങ്ങനെ ഓരോന്നോരോന്നുണ്ടാക്കണം.
ആഹ്.
അങ്ങനെ ഓരോന്നിനി ഉണ്ടാക്കി വെക്കണം. മഴയായത് കൊണ്ട് പിന്നെ ഒന്നിനും ഒരു മൂടും തോന്നുന്നില്ല. ബേക്കറി പിന്നെ അങ്ങനെ കൊടുക്കാനും പറ്റില്ലല്ലോ.
ആഹ് ശരിയാ.
അതുകൊണ്ട് തന്നെ അവന് കയിഞ്ഞ ദിവസം ഒര് വയർവേദന യൊക്കെയാർന്ന് രുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു. ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കരുത് വീട്ടില്ണ്ടാക്കുന്നത് മത്രേ കൊടുക്കാവുള്ളൂന്ന് പറഞ്ഞു.
ആഹ്.
ഞങ്ങന്നെ ല്ലേലും ബേക്ക്‌ല് ങ്ങനെ നിർത്തി കുറവാക്കിയായിരുന്നു. ഒന്നും വേണ്ടാന്നുള്ള രീതിയിലങ്ങ് നിർത്തിയാര്ന്നു.
പിന്ന ങ്ങനെ. രെങ്കിലൊക്കെ വരുമ്പളോ എന്തെങ്കിലൊക്കാ വശ്യത്തിന് ബേക്കറി അറിയാണ്ട് മേടിച്ചു പോവു ല്ലോ.
ആഹ്.
അപ്പ അങ്ങനെ. ഹ് കാറ്റ് ണ്ടോ അങ്ങോട്ട്?
ഇല്ല കാറ്റൊന്നു ല്ല.
ഇലേ ആഹ്അ. അലക്ക് മാത്രോള്ളൂ ഇനി പണി.
ഏ ആ അലക്ക് മാത്ര ള്ളൂ നി.
അതേലേ ആഹ് അത് കയി ഞ്ഞ ഫ്രീ ആയിലേ. ഹ്
ആഹ്.
ആ ഹ്. ഞാന് കൊച്ചിന്റെ തുണികൾ മാത്രം വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ഉണക്കി ങ്ങെടുത്തു.
ആഹ്.
ഉം ഞങ്ങളടെയ്ണ്ട് അത് നോക്കുമ്പം മഴയാ. അപ്പ പിന്നെ എല്ലാ കൂടെ അതില്. കൊള്ളൂല. ഇന്നലെത്തെ തുണിയൊന്നും ഒണങ്ങീട്ടില്ല.
ആഹ്, മഴയായോണ്ട് പ്പൊ ണങ്ങാനൊക്കെ പാടാ പ്പൊ തുണി.
ആഹ്, അതെ ഇന്നലെ നല്ല മഴയല്ലായിരുന്നോ. പക്ഷെ റെഡ് അലർട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങക്കൊരൂസം റെഡ് അലർ ട്ട് വന്നേ അന്നേരം. അത്ര ഇവിടെ പെ, പെരുത്ത വെയിലായിരുന്നു. അന്ന് പിന്നെ കുറേ തുണിയൊക്കെ ഉണങ്ങിയെടുത്തു.
ആഹ്
നല്ലെങ്കില് പിന്നെ, ഇന്നലെ. രാവിലെ തൊട്ട് രാവിലെ വെളുക്കാപ്പുറായപ്പം തൊട്ട് ഭയഞ്ചര മഴയായിരുന്നു.
ഉം
ഇന്ന്പ്പോ ഇന്നു അതെ രാത്രിക്ക് തൊട്ടു ടങ്ങിയ മഴ നിന്നിട്ടില്ല. ഹലോ.
ആ കേക്കുന്ന്ണ്ട്.
ന്ന് ണ്ട്ലാഇവിടെ റൈഞ്ച് ങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോ ഹലോ
ആഹ്, മഴെ ആഹ്.
എല്ലാ അകത്ത്ന്നാ ഒട്ടും കിട്ടില്ല. അപ്പ ഞാനങ്ങനെ പുറത്ത് സിറ്റൗട്ടില്.
ആ ആഹ്.
നോക്കുന്നതാ. പിന്നെ വേറെന്താ വിശേഷം.
വേറെന്നുല്ലാ.
ഹ ഹാ.
അഹ് കുഞ്ഞ് നിർബന്ധമാന്നെ എപ്പഴും ഹലോ? ഹലോ? ഹലോ? ഹലോ?